ഞോ
കേക്കുന്നൊ
കേൾക്കുന്നുണ്ട്
ആഹ് ജോലിഒക്കെ ഒതുങ്ങിയോ
ജോലി ഒക്കെഒതുങ്ങി
എന്തെരാ സ്പെഷ്യല്
സ്പെഷ്യലാ? ബിരിയാണി
എന്ത്‌ ബിരിയാണി
കുക്കർ ബിരിയാണി
ആഹ് കുക്കർ ബിരിയാണി എങ്ങനെ വെക്കുന്ന ഇനി ഞാൻ കുക്കറിൽ ബിരിയാണി വെക്കത്തില്ല എനക്ക് അറിയത്തില്ല ബിരിയാണി വെക്കാൻ
ആഹ്
കുക്ക് ബിരിയാണി ബിരിയാണി ഒക്കെ അറിയാം
ആർക്കറിയാന്ന്
ഇക്കാക്ക് നല്ലോണം ബിരിയാണി വെക്കാറിയ അതുകൊണ്ട് എനിക്ക് ബിരിയാണി വെക്കാൻ പഠിക്കണ്ടല്ലോ
ആ ഇക്കാ എന്നും ഇക്കാ ചെയ് ചെയ്താലേ പറ്റൊള്ളൂ അങ്ങനെ
ബിരിയാണിയല്ലേ വേറെ ഒന്നും അല്ലല്ലോ എന്നും നമ്മള് ബിരിയാണി തിന്ന്ണില്ലല്ലോ അളെല്ലാം പെരുന്നാൾ വരമ്പഴല്ലേ ബിരിയാണി വെക്കുന്നുള്ളു
ഞങ്ങൾ എപ്പഴും വെക്കും
അത്തേക്ക് ഇച്ചിരി തോനെ ക്വാണ്ടിറ്റിൽ വെക്ക എല്ലാർക്കും അലക്കത്തും കൊടുക്ക അപ്പുറത്ത് സര്യം എല്ലും വരില്ല എല്ലാം വരുന്നില്ലേ അ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല
ആ അപ്പോഴ് രണ്ടു പേർക്കൊക്കെ വ യ്ക്കാൻ കുക്കറിൽ പെട്ടെന്ന് റെഡിയ ആകും ഞാാനിവിടെ വയ്ക്കുന്നത് ആദ്യം നമ്മള് ജീരക ശാല റൈസ ആണെങ്കിൽ കൊറച്ചൂടി നല്ലായിരിക്കും അതല് അതല്ല
ഇല്ല ചെറിയ ഏറ്റവും ചെറുതല്ലല്ല ഒരുത്തി ഇച്ചിരി വലിപ്പോള്ള അരി അല്ലെ
ആ അതന്നെ അങ്ങനെ അത് നമ്മള് എടു എടുക്കുന്ന ആ ഒരു അളവെടുക്കുന്ന ഒരു കപ്പ് നമ്മൾ നാഴി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു ഗ്ലാസ്സാ ന്തെങ്കിലും എടുക്കണം വലിയ ഗ്ലാസ് അതിന് അരി ആ അതിന് രണ്ട് ഗ്ലാസ്‌ സരിയ എടുത്ത് കൊറ അഞ്ച് മിനിറ്റ് ഒന്ന് കോ കോരം ഇടണം
ആഹ ആഹ ആഹ
ഇട്ടിട്ട് പിന്ന അരി എടുത്ത ഗ്ലാസിന് തന്നെ കുക്കറിൽ വെള്ള വെക്കണം വെള്ള വെള്ളം എടുത്തു മാറ്റി പ്പ നമ്മൾ അരിയെടുത്ത ഗ്ലാസ്സിൽ തന്നെ വെള്ളം വെക്ക്ണം ര ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ്‌ വെള്ളം
രണ്ട് ഗ്ലാസ്‌ വെള്ളം
രണ്ടു ഗ്ലാസ്‌ വെള്ളം അങ്ങനെ നാലു ഗ്ലാസ്സ് വെള്ളം രണ്ടു ഗ്ലാസ് അരിയാവുമ്പോം
ഇതിപ്പോ എത്ര രണ്ട് ഗ്ലാസ്അരിക്ക് നാലു ഗ്ലാസ്‌ വെള്ളം
ഉം വെള്ളം എടുത്ത് മാറ്റി വെക്കണം അരിയ എടുത്ത് പൗരാനും ഇടണം ഒരു ഒരുപാട് തോന്നുവരുത് ഒരു നമ്മളാ വെള്ളം തെളയ്ക്കുന്ന ഒരു ടൈം വരെ മതി
ആള അപ്പൊ ഈ ഒരു ലിറ്ററിന്റെ കുക്കറില് പറ്റൂലേ
ഓ എല്ലാത്തിനും പറ്റും
അല്ല ചിലതാണെങ്കി അറിയത്തില്ലല്ലോ
ആ അതെനിക്കറില്ല ഇവിടെ ഇരിക്കുന്നത് മറ്റേ രണ്ട് ലിറ്ററിന്റെ കുക്കറ അതിലഞാവെയ്ക്കുന്നെ അന്നേരം അതില് ഹ ന്നിട്ട് നമ്മള് കുക്കർ അടച്ചുവെച്ച് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ പട്ട ഗ്രാമ്പൂ ഗ്രാമ്പു എല്ലാം കൂടെ
മസാല ഐറ്റംസ്
എല്ലാം ഉണ്ടെങ്കി നല്ലത്
ഉം ആഹ്
രണ്ടും ഒഴിക്കാം അല്ലെങ്കി ഡാൽഡാ ആയാലും മതി നെയ്യാണ് കുറച്ചുടെ നല്ലത് നെയ്യ് അത് ശകലം ഒന്ന് ഒഴിക്കാം അത് ഈ ചോറങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാന ഒക്കെ അങ്ങനെ ചെയ്യുന്നു അയിനാ കാട്ടിലും നല്ലത് ഞാൻ നെയ്യും ഡാൾഡയും ആണ് ഉപയോഗിക്കുന്നത്
നാരങ്ങ നീരാ
നാരങ്ങ നീരും വെള്ളത്തിനകത്ത് ഒഴിക്കും എന്നിട്ട് ആ പിഴിഞ്ഞാ നാരങ്ങ അയിനകത്ത് തന്നെങ്ങടും ആഹ് ന്നട്ട് ആദ്യം പട്ടതൊക്കെ ഇട്ടിട്ട് നെയ്യും ഇതെല്ലാം ഒഴച്ച് പട്ടയതെല്ലാംട്ട് പിന്നെ നമ്മൾ അളന്നു വെച്ചിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നല് ഗ്ലാസ്‌ വെള്ളം
ഉം അത് ഇനാത്തൊയിക്കണം
ഇട്ട് ഒഴിച്ചിട്ട് പിന്നെ അതിന് മുമ്പ് കാരറ്റും മറ്റേ ബീമ്സൊക്കെ നെയ്ച്ചോറ് പോലെ വയ്ക്കുവാണെങ്കിൽ അതൊന്നും ചേർക്കേണ്ട കാര്യമല്ല ചേർക്കുന്നൊരുണ്ട് ആഹ് ബീമ്സ് കാരറ്റ് കാബേജ് ഇതോക്കെ ഇടാൻ ഇഷ്ട ഉണ്ടെങ്കിൽ ഇടാം ഞാൻ ഒക്കെ ഇട്ട വയ്ക്കുന്നേ അന്നേരം കൊറച്ചൂട ഭംഗിയല്ലേ കാണൻ ആഹ പച്ചമുളക് ഒക്കെ കി അരിഞ്ഞൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ ഒടിചങ് ഇടും ഫുള്ളായിട്ടല്ല ഞാൻ ഒടിച്ചിടും
ഓടിച്ച് ആ ഫുള്ളായിട്ട് ഇടും
ങ്ങളാ ഓടിച്ചിടുന്നെ ആ ഇന്നട്ട് എല്ലായിട്ടൊന്ന ഈ നെയ്യിൽ ഇങ്ങെ ഒന്ന് വഴറ്റി പട്ടയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതെല്ലാം ഇടുന്നത് ഇട്ട് വഴറ്റി ട്ട് ഈ വെള്ളം നമ്മള് നാല്ഗ്ലാസ്‌ അളന്നു വെച്ചിരിക്കുന്നില്ലേ
ആ
ലേശം ഉപ്പും പാകത്തിന് അത് വെള്ളത്തിട്ട് നാരങ്ങ നീര് ഒഴിച്ച് വേണമെങ്കിൽ എസൻസ് ഇഷോ ആണെങ്കിൽ എസൻസ് ശകലം ഒഴിക്കാം
എന്ത് എസൻ സായിൻ പൈനാപ്പ്ൾ എസ്ൻസ് ആ പിന്നെ ബിരി ബിരിയാണിക്കുള്ള എസൻസ് ഉണ്ടല്ലോ
ആ അതുണ്ട് അത് അത് മറ്റുള്ളവർക്ക് അത് കഴിക്കാം ഈ മണം ഒരുപാട് അവരുത് തലവെരുക്കും അത് കഴിക്കും കഴിക്കാൻ തോന്നൂ ഉ ആഹ് നമ്മളാ അരിക് അനുസരിച് വെള്ളത്തിനുസരിച്ച് ഇച്ചിരി ഒഴിച്ചാതി എന്നിട്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നാരങ്ങ ഞാതിൽ ഇടും അങ്ങനെ ഇടാത്തോ രും ഉണ്ട് ഉം അന്നിട്ട് ഈ വെള്ളം വെട്ടി തിളക്കിണം വണം തിളക്കുമ്പോ നമ്മള് എടുത്ത് വെച്ചിരിക്കുന്ന നാല്ക്ലാസ് വെള്ള ആണ ഇതി ഒഴിക്കുന്നേ രണ്ട് ക്ലാസ്സരിയല്ലേ നമ്മ എടുത്തിരിക്ക്ണേ
ആ
അന്നനെ നാല് ക്ലാസ്സ് വെള്ളമൊഴിച്ചു അതി ഒഴിച്ചു വെള്ളം തിളയ്കുമ്പോ ഈ അരി ഇടുവാ കുക്കർ അടയ്ക്കുക ഉപ്പ് പകാണോ നോ ണം ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിക്കണം നമ്മൾ ഉപ്പുവാവിനൊക്കെ ചേർക്കുന്നണൊക്കെ
ആഹ് ഉപ്പാ ആഹ് ആഹ
ആ വെള്ള അല്ല ഉപ്പ് ശകലം ഒന്ന് മുമ്പോട്ട് നിക്കണം കൂടുതല ആവേയും ചെയ്യരുത് വെള്ള നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് ശകലം നവിൽ മുന്നിട്ട് നിക്കണം ന്നലെ ചോറും കൂടെ ആവുമ്പോം കറക്റ്റ് ആവുള്ളൂ
ആ
എന്നിട്ട് വെള്ളം തിളക്കുമ്പോ അരിയിട്ട് കുക്കർ അടക്കുവ രണ്ട് വിസിൽ
രണ്ട് വിസിൽ രണ്ട് വിസിൽ മതിയാ അതി കൂടുതല ആാക്കല്ലോ ഈ വി വിസിലേ രണ്ട് വിസില് കഴിഞ്ഞിട്ടേ പുറത്തിറത്തിട്ട് വിസിലിന്റെ ആ ഇതുണ്ടല്ലാം
അത് ആവി പോയി തീർന്നതിനന് ശേഷം നമ്മള് തുറന്നാൽ മതി അല്ലാതെ അത് പോക്കിയിട്ട് അങ്ങനെ തുറക്കേണ്ട കാര്യമില്ല അത്രയും നേരം ഒരു ദമ്പിലിരിക്കുന്നണൊക്കെ ഇരിക്കും ആ ബാക്കി വേവും എന്നിട്ട് തുറന്നിട്ട് നമ്മു കണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിയക്കെ വറുത്തുകൊണ്ട് അയിന്റെ മേലെ ഇട്ട്
ആ പുതിനയില മല്ലിയില അങ്ങനെയന്നും ചേർക്കത്തില്ല ക്യാരറ്റ് നമ്മള് സ്ലൈസ് ചെയ്തിട്ട്
അതെല്ലേ നമ്മള് പിന്നെ മറ്റേ പട്ടങ്ങന ഇതൊക്കെ ഇതാക്കിയപ്പോ ഇട്ടത്
അല്ലാതെ ഇ ഒരു കാരറ്റ് ഒന്നും ഇടത്തില്ലേ
അല്ലാതെ ഇടൂല
ആ ഇക്ക ഇവിടെന്ന് ഇടന്ന് കണ്ടിട്ടുണ്ട് അതൊണ്ടണ്ട് ചേ
ആ ആ അങ്ങനെ ഇടുന്നത ഉണ്ട് അത് മറ്റേ ചോറ് നിങ്ങ അരി ഊറ്റിയിട്ടാണ് അതല്ലത വറ്റിച്ച ആ ഊറ്റിയിട്ട എടുക്കുന്നാണ് അങ്ങനെ എടുക്കുന്നത് ഞാൻ വറ്റിക്കുന്നതിന് സാധാരണ അങ്ങനെ എടുക്കൂല
അപ്പോഴത്തെേ ആ് അപ്പോഴത്തേക്ക് ഇതിന്റെ ഇതെല്ലാം
ആ മറ്റത് ആ ലെയയറായിട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ക്യാരറ്റ് ഒക്കെ ഇടുന്നത്
ആ ആ
ഇങ്ങനെ ലെയർ ആയിട്ട് ചോറ് ഇട്ടിട്ട് അയിന്റെ മേലിൽ കേരറ്റ് ഇട്ടിട്ട് വീണ്ടും ഒരു ഇത് ചോറി ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന കക്യാരറ്റ് ഇടുന്നു ഉം ഉം ഞാൻ അ ങ്ങനെല്ല എന്നന്നോല ക്യാരറ്റ് ഇതക്കച്ചിരി വെ ന്തും കിട്ടും എല്ലാം ഒരുമിച്ച് വേവും ചെയ്യും
അപ്പൊ ഈ ചോറ് മാത്രമല്ലേ ഇങ്ങനെ വെക്കുന്നുള്ളൂ അപ്പഴത്തെ കറിയാ കറി അല്ല എടു
കറിയല്ലാതാ എങ്ങനെ കഴിക്കാ പക്ഷെ ഇത് തന്നെ നമ്മക്ക് അത് ചിക്കന ചിക്കൻ ഇങ്ങനെ അതേപോലെ ആദ്യം വെച്ചിട്ട് അതിന്റെ മെള്ള ഇങ്ങനെ അരിയിട്ട് ഇതാക്കി എടുക്കാം
അപ്പൊ ചിക്കന്റെ പിന്നെ ഈ അരി ന്റെയും വേവ് രണ്ട് രണ്ടാവൂലേ
ഇല്ല ഇല്ല ചിക്കൻന്ന് പറഞ്ഞാ ചിക്കൻ ചിക്കനും സാധാരണ നമ്മൾ കടന്ന് പിടിക്കുന്ന ചിക്കൻ ഒരു വിസിലുകൊണ്ട് വേഗത്തില്ലേ ഒന്ന് രണ്ട് വിസിലുകൊണ്ട് കുക്കറിൽ വെച്ചാ ആ അതേപോലെ തന്നെ അന്നേരം രണ്ടൂര് ഒരേ വേവ് തന്നെ ആ
അല്ല കുക്കറില് ചിക്കൻ ഞാൻ അങ്ങനെ വിശല് ചേയ്യപ്പിക്കത്തില്ല ചിക്കണ പെട്ടെന്ന് വെന്ത് കിട്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ബീഫാണെങ്കില് ബീഫ ആണെങ്കില് വേവാ ഒരുപാ സമയം എടുക്കത്തുള്ളൂ അപ്പോഴത്തെേ അതില് കുക്കറില് വിസിലാക്കിക്കത്തുള്ളൂ
ഉ ചിക്കന് ഇട്ടതേ പോലെ ചെയ്യാന്ന് നമ്മള് ആദ്യമേ ഈ സ്പൈസസ ഒക്കെ ഇടുന്ന സമയത്ത് ചിക്കന് ഇട്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ചിക്കന് ചേർക്കുന്നണക്ക് മസാല ഒരുപാട് ഇടരുത്
കുറച്ച്
കുറച്ച് മാത്രം ഒരു കളറ ഒന്നും മാ ചിക്കന്റെ കളറൊന്നും മാറാൻ വേണ്ടി ഇടാവും അല്ലെങ്കിൽ ചോറിന് അറതായ രുചി വ്യത്യാസം വരും അതുകൊണ്ട് ഒന്ന് കളർ മാറാൻ നമ്മള ഈ മന്തിക്കൊക്കെ ചിക്കായിരിക്കുന്നെ കണ്ടിട്ടില്ലേ ആ അതുപോലെ
അതുപോലെ
ആനെ എന്നിട്ട് കുക്കർ ആവി പോയിട്ട് കുക്കർ തുറക്കുമ്പം ബിരിയാണി റെഡി പിന്നെ നമ്മുക്ക് സലാഡ് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കറിയില്ലാതെും കഴിക്കല്ലേ
ആ
അങ്ങനെ കഴിക്കുന്നവർക്ക് ചിക്കൻ പീസ് വേണന്നുള്ളവർക്ക് എല്ലാ കറി പ്രത്യേകം വെച്ചിട്ട് വയ്ക്കുവാണെങ്കി ഇങ്ങനെ വെക്കാം ഉള്ളി വറുത്തതും ആ ആ മുട്ട വെച്ചും ആ കം ഉള്ളിക്കറി മസാല പോലെ ഉണ്ടാക്കിയിട്ട്
എടുക്കുന്നുണ്ടല്ലോ
അങ്ങനെയും ചെയ്യാം പിന്നെ കൊഞ്ച് മീൻ ബിരിയാണി വെക്ക
ആ നമ്മളക്ക്പ്പ നല്ല ചൂല കരിയാണെങ്കിൽ ഈ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുവല്ലോ
ആ അവര് ഇഷ്ടമുള്ളവർ കഴിക്കാം ഓരോത്തർക്ക് ഓരോ ടേസ്റ്റ് ഇല്ലേ അതിനനുസരിച്ച് ആർക്ക് വേണോ കഴിക്കാം ഇവിടെ ഒരിക്കും നമ്മള് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കി നമ്മള ഹസ്ബന്ഡ് കൊഞ്ച് ബിരിയാണി വലിയ പുലി കൊഞ്ചം ഉണ്ടല്ലോ കരടി കൊഞ്ചോ എന്താ അതിന് പറയുന്നത് ഇല്ല വലുത ഏറ്റവും വലിയ കൊഞ്ച് ഉണ്ടല്ലോ കർ കർ
കറുത്ത തൊലി തൊലി വിരിക്കുമ്പോഴേ തന്റെ തൊഴിന് കറുത്തതുള്ള
ആഹ് അത് തന്നെ ആ അത് മേടിച്ചിട്ട് ഒരു ദിവസം ഒരു പത്ത് പത്ത് പീസ കൊണ്ടേ ഉള്ളു അന്നേരം അത് ഇട്ടരിക്കിയതല്ല കുക്കറിൽ ഇങ്ങനെ വച്ച്
ഉം ഉം
അത് നമ്മള് ബിരിയാണിക്ക് ചേർ ക്കുമ്പോ ഒരുപാട് മസാല നമ്മള് കല്യാണത്തിനൊക്കെ പോയി കഴിക്കുമ്പോ ഒരുപാട് മസാല ഉള്ളത ലേ കിട്ടുന്ന് പക്ഷെ അങ്ങനെ വെക്ക അത് ഉള്ളിയൊക്കെ തോണയിട്ട്
മസാല അത് മസാല തുള്ളി തോന്നി ആവുമ്പോഴേ ലേക്ക് മറ്റേ ഐറ്റംസ് ഒക്കെ തോനേയിടുമ്പോഴത്തേക്കല് പിന്നെ മസാല തോന്നെ ഗ്രേവി ആക്കി കിട്ടുന്നു നല്ല വറ്റിച്ചെടുക്കും
അത് ഈ ലെയറായിട്ട് ഇതില് കോരിയിടുന്നതാ
ആ ആ
ഈ ചിക്കൻ പറ്റിച് വെച്ചിട്ട് അതിന്റെ മേളില് ചോറ് കോരിയിട്ട് അവര് ഇതാ ഇതാക്കുന്നതാണ് റായിട്ട ഇട്ടിട്ട്
അ അല്ലെ അങ്ങനെ ഇങ്ങനെ ഇത് ദം ചെയ്യുമ്പഴത്തേക്കും അതിന്റെ ഫ്ലേവർ കൊണ്ട് തന്നെ അല്ലാത
ആ കഴിക്കാൻ പറ്റും ഇവിടെ കുട്ടികൾക്കൊക്കെ അതാ ഇഷ്ടം ഇവിടെ കറിയില്ലെങ്കിലും കഴിക്കും ഞാൻ ചിലപ്പോഴൊക്കെ സ്കൂളില് അങ്ങനെ കൊടുത്തു വിടും പട്ട എളുപ്പമ്മക്ക് യും തോരനും ചമ്മന്തിയും അനക്കെ ഉം അരി അടിച്ച് വെച്ചിരിക്ക ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കും
ആ ആ അപ്പൊ ഇനി ഞാനും നെക്സ്റ്റ് ടൈം ഉണ്ടായി കൊടുത്ത് വിട
ഉം അത് കറിയില്ലാതെ സലാഡ് വച്ചാറ കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ കഴി കേട്ടോ
ഓ അതിന് കൊഴപ്പൊന്നുമില്ല അതിന് ച്ചിരി ചമ്മന്തി അരിച്ചു കൊടുത്താല് ഇരുന്നോളൂ ഓക്കെ ബൈ
ഓക്കെ